കേക്ക് എവിട്ന്നാ വാങ്ങിന്നലേ?
കേക്കോ?
എവിട്ന്നാ വാങ്ങിയേ?
അറിയതില്ലടി നന്തൂവെട്ടന മേടിച്ചേ
ആഹ് ആയിരിക്കാം. ഭയങ്കര ഇതല്ലായിരുന്നോ, ഭയങ്കര സിറപ്പിന്റെ ഒരു ഇതല്ലായിന്നു അത്. സിറപ്പ് ഭയങ്കരായിട്ട് അങ്ങ് അല്ല മാ പൈനാപ്പിൾ ആായിരുന്നു. മാങ്കോന്ന്പറഞ്ഞ്
ആണോ?
മാങ്കോടെ ആയിന്നൂ
ഞാനൊരുത്തിരിയേ കഴിചോള്ളു തണുപ്പായതൊണ്ട്.
ഓ ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ എനിക്ക് മന്തതായി
ഹു ഹും ഹും ഇവിടെ എല്ലാർക്കും കൊണ്ടുവന്ന് കൊടുച്ചു ഇന്നലെ ഇവിടെ സീനൊന്നും ഇല്ലായിരുന്നു.
ഇല്ലായിരുന്നോ? നൈസ് ഞാൻ അവരോട് പറഞ്ഞു സൂര്യന്ന് വിളിച്ചു ചോയ്ക്ക എന്തുവാ
ഇല്ല, ഇവിടെ പ്രശ്നൊന്നും ഇല്ലാരന്നൂ എന്നെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞ്.
ആഹ് അല്ല ഇവിടെ വിളിച്ചപ്പോഴും ഭയങ്കര നിന്നെ നോ ക്കായിരുന്നു ഓക്കെ ഇങ്ങനെ പറഞതാ ചോയിചേ
കൊഴപ്പൊന്നും ഇല്ലായിരുന്നു.
ഓ ന്നന്നായി
പിന്നെ ഇന്ന് എന്തു വായിരുന്നു പരിപാടി ഹാലോ? ഉം പ്പ എവിടെ മോളിലാണോ? താഴെയാണോ?
താഴേ യാ രണ്ടടി മഴ ചാറുന്നുണ്ട് കണ്ടോ? ആഹ കണ്ട് കണ്ടു പൊടിക്ക് ഇട്ട് ആഹ് അതെന്നെ.
ഉം ജോലിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞു കഴിഞ്ഞു.
ഉം ഉച്ചക്ക് എന്തുവായിരുന്നു സ്പെഷ്യൽ.
ഉച്ചയ്ക്ക് മീൻ വറുത്തെ മത്തി.
ഉം
പിന്നെ തോരനും മോരും.
ഉം
അവിടെ എന്തുവായിരുന്നു?
ഇവിടെ ചീനി ഉണ്ടായിരുന്നു.
ഉം
പിന്നെ ചാള കറിയായിരുന്നു പനീറുള്ള.
ആഹ് ഇവിടെ മേടിച്ചത് പനീഞ്ഞർ ഉണ്ടായിരുന്നു.
മുട്ടയുള്ള ചാളയായിരുന്നു.
ആഹ് ആഹ് ആഹ് ആഹ്
അത് അമ്മ എനിക്ക് മുട്ട എടു ത്ത് ഏഹ് സെപ്പറേറ്റ് ആക്കി തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സവാള ഒക്കെ അരിഞ്ഞിട്ടിട്ട്. എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് രാവിലെ ഒരു മടി അമ്മ ഉണ്ടല്ലോ. എന്റെ അടുത്ത് ചെയ്യുന്നോന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്നെ. വെക്കാൻ വയ്യായെന്ന്, അമ്മ അതെല്ലാം കൂടെ തട്ടി കറിക്കാത്തങ്ങിട്ട്. എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ ഒരു പതിനൊന്ന് മണിയായിപ്പോ ഞാൻ വിചാരിച്ചു അത് ഉണ്ടായിരുന്നെങ്കിൽ. വെക്കായിരുന്നു അപ്പോഴത്തേന് എനിക്കൊന്നു ആക്റ്റീവായി.
ആഹ്
ഉം പിന്നെ ആഹ് നോക്കിയപ്പൊഴാത്തേനും. കറിക്ക് അകത്ത് കിടക്കുന്നു അത്.
എന്തുവാ
മുട്ട ചാളടെ.
ഓഹ് ഓഹ് അത് ശരി, ആഹ് ആഹ് ആഹ്.
ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് വെക്കത്തില്ലേ? സവോളെയെക്കെ അരിഞ്ഞിട്ടിട്ട്, ആഹ് തോരൻ പോലെ അങ്ങനെ. വെക്കാന്ന്
ആഹ് നന്നായി നന്നായി എന്നിട്ട് വെച്ചില്ല.
ഇല്ല അത് പറഞ്ഞേ അമ്മ തട്ടി കറി അകത്തങ്ങട്ട്.
ഓഹ് അയ് ശരി, ഓഹ് അയ് ശരി ആഹ് ആഹ് ആഹ്.
ഉം
അപ്പിടിയ പിന്നെന്തുവാടീ ഒന്ന് കൂടെ വന്നില്ല വന്നില്ല.
ആഹ്
ഇവിടെയിരുന്ന് കാർട്ടൂൺ കാണുന്ന ഒരാളെ.
പിന്നെ കാർട്ടൂണോ?
ആഹ് ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂൺ കാണുന്നു.
കഷ്ടം
ആഹ്
എന്താ ചെയ്യ അല്ലി
എന്താ ചെയ്യാ ഇയ്യോ ഇന്നലെയാ ഒന്ന് ഇരുവെത്തെട്ടായത് പക്ഷെ അയ്ന്റൊന്നും കാണുന്നില്ല അതെ അതെ അതെ
രണ്ട് വെയസ് എട്ട് മാസം പ്രായം
അതെ അങ്ങെനെയും പറയാം
പിന്നെ
പിന്നെ എന്തോ ഉണ്ട് അവിടെ കുഞ്ഞമ്മയും കൊച്ചച്ചനൊക്കെ എന്തേ ഇവ്ടെണ്ടടി
ഉം അച്ഛൻ ജോലിക്ക് പോയി വന്നി ല്ലാ ഞാൻ പോയില്ല കല്യാണത്തിന് എനിക്ക് പോണം ഇന്നലെ ഇന്നലെ വരെ ഞാനിങ്ങെനെ പോണം ഡ്രെസ്സൊക്കെങ്ങനെ എടുത്ത് വെച്ചാരുന്ന് പോവാന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഇന്ന് രാവിലായപ്പോത്തേന് എനിക്കെന്തോ രു വല്ലാതെ ഒരു മടി മടി തലവേദന അങ്ങനെന്തൊക്കെയോ പിന്നെനിക്ക്
ആഹ് ഒര്ങ്ങാനും വയ്യാ എനിക്കെങ്ങ് ഭയ്ങ്കര മൂഡോഫായി
ഓ പാവം
പിന്നെ ഞാനെന്തുവെയ്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് തലവേദനയാന്ന് പറ്ഞ്ഞാ അ ച്ഛൻ സീനാക്കും എന്റെട്ത്ത് പറഞ്ഞ് പൊറത്തോട്ടൊക്കെ പോന്ന കൊള്ളാം പോയിട്ട് പിന്നെവിടെ കെടന്ന് അയ്യോ എനിക്കവിടെ നോവുന്നേ എനിക്കിവിടെ നോവുന്നേ പറയെരുതന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇവരെന്തായാലും പറഞ്ഞല്ലേ
ആഹ് അത് നന്നായി
അപ്പൊ പിന്നെ അങ്ങനെ വിചാരിച്ച് ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു വണ്ടി വന്ന് എന്തോവന്നറിയത്തില്ല
ആഹ് ആരുടെയാ വേഡി സോസിന്റെയന്നോ
അല്ലല്ല വി ഡി സതീഷന്റെറ അല്ല പിന്നെ വേറെന്തുവ
പിന്നെന്താ മുഖ്യമ
മുഖ്യമന്ത്രി വി ഡി തീഷൻ
ഹലോ ഇല്ല തട്ടി മുട്ടി ക്ക പോക അല്ലേ ഉം നന്ദു അണ്ണൻ ഇതുവരെ വന്നില്ലേ ഉം ശരിയോക്കെ ഓക്കെ ടി